ഇല്ല
ആ ഹലോ ആഹ കേ- ഇണ്ട്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം നിങ്ങക്കോ സുഖംഅല്ലേ എന്താ എന്ത പിന്നെ
ഉം മക്കക്ക് ഫുഡ് എടുക്കയാ
ഏ
മക്കൾക്ക് ഫുഡ് എടുക്കയാണ് അവിടെ സൗണ്ട് ഉണ്ടല്ലോ മക്കള് സൗണ്ട് ഉണ്ടാക്കണ്ടോ
സൗണ്ട് ആയിട്ടുണ്ടോ ഇറ്റി ന ഒന്ന് മാറി നിൽക്കട്ടേ
ആഹ്
പഠിപ്പിക്കണ ടൈമാണേ കുട്ടികൾ അനിയമരനിയ ട്ടികളൊക്കെ
ആഹ് ആഹ് ഇവിടെപ്പ കഴിഞ്ഞിട്ടെ ള്ളു ള്ളു
ഒ എന്താ ഫുഡ്ന്ന് സ്പെഷ്യലൊക്കെ
പിന്ന ചിക്കന്ണ്ട്
ഏ ര ഉച്ചക്ക് രാത്രി ഒരു ഫുഡ് തന്നെ വേറെ വേറെ വെക്കാണോ
നമ്മള് ഒരു ഫുഡന്നെ കയിക്കല് രാവിലെ ചോറ് വെക്കും അയിന്നെ രാത്രി കഴിക്കും
ആഹ ഒറങ്ങാനായോ ഒർ ള്ള പോലെ സൗണ്ടൊക്കെ
ഏ ഇല്ല ഉറങ്ങുമ്പത്തിനൊക്കെ പതിനൊന്ന് മണിയാവും
ആഹ് ലൈറ്റ് ഇട്ടല്ലാം എ കടക്കല്ലേ
ഉം ഈ മക്കളൊക്കെ ഉറങ്ങീട്ട് വേണ്ടേ
ഏ മക്കളോക്കെയുണ്ടോ
ആ എനിക്ക് മൂന്നാളുണ്ട്
ആ എനിക്കും ഒരാളുണ്ട് ഒരു മോളാണ് ഏ രണ്ട് വയസ്സ്
ആ എന്റെ വല്യ മോള് പത്താം ക്ലാസില
ഹാ ഹാ മാഷാ അ ള്ളാ ഇപ്രാവശ്യ എ സെൽസിയണ അല്ലല്ല ട്യൂഷന്റെ ഒക്ക പോണ്ട
ആ ഉണ്ട് ഓള് രാവിലെ ഏഴര കിറങ്ങി വീട്ടിന്ന്
ആ വേറെ ആവുമ്പോത്തേന ഫുഡൊക്കെ ആക്കണല്ലേ അപ്പൊ ഇങ്ങനെ ഏ പതിനൊന്നേ മുക്കാലൊക്കെ ആവുമ്പോത്തേന രാവിലെ എണീക്കോ നേരത്തെ ഹലോ ഹലോ ഹലോ ഹലോ എന്ത കേക്കുന്നില്ല നിങ്ങക്ക്
ആ
ഹലോ
നീക്കണേ അഞ്ചു മണി പിക്കും